അലോ കേൾക്കുന്നില്ലേ
ഹലോ
ആ കേൾക്കുന്നില്ലേ നല്ല വിശേഷ അതെ ആ നിങ്ങളെ വിശേഷങ്ങൾ എന്താ
ചോറവേക്കിലൊക്കെ കഴിഞ്ഞോ
ആഹ ചോറ്ഴിച്ചച്ച് കിടന്നു നിങ്ങൾ കിടന്നില്ലേ
കിടക്കാം പോവുവണ്
ആഹ അത് ശരി ആഹ കളിന്റെലല്ലേ
ആ ഇന്ന എന്തരുന്നു ഫുഡ്ക്കെ
ഫുഡ് ഞങ്ങൊ ഒന്നും പുറത്തുന്ന് കഴിക്ക മന്തിയും അൽഫാവും കഴിച്ചു നിങ്ങൊക്കെ എന്താ
ഞങ്ങൾക്ക്ന്ന് സാമ്പാറും അയല പൊരിച്ചതും
ആഹ അത് ശരി
ആഹ
കുട്ടികളൊക്കെ കിടന്നങ്ങട്ട്
ഇല്ലല്ല കിടന്നിട്ടില്ല കളിയള്ള കാരനെ കളി കാണാൻ വേണ്ടിട്ടേ
ആഹ അത് ശരിയാണ് ഓലക്ക ഏതാ ടീം
ടീം ഇപ്പ ഒരാള് ബ്രസീല്
ഉ ആഹ
ഒരാൾ അർജന്റീന
ആഹ അത് ശരി ത തിരക്കാവില്ലേ അപ്പൊ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
ഒരാൾ ഗോളാ തന്നെ
എന്താ ആഹ ആഹ അതന്നെ ഭയങ്കര പൂക്കളിയാണ് ഉം അതെ ഉ
തവൻ ചെയ്യണ ബർത്ത ആഹ
ഉം
ഉച്ചക്ക എന്തരുന്നു കൂട്ട
ഇന്ന എന്താന്ത കിട്ടി ച ഇതില്ലെ ചാര കടൊക്കെ നേരത്തെ നിക്കുവോ
ആഹ ദോശ ഉണ്ടാക്കാം ആവ കൂട്ടി വെച്ചിക്കണു ആഹ് സ്കൂൾ പോകുമ്പോത്തിനൊക്കെ ആകണേ ചോറും കൂട്ടാനൊക്കെ ആകണല്ലോ അപ്പൊ നേരത്തെനിക്കും വേണം ഉ
സ്കൂളിൽന്ന് കഴിക്കുവോ സ്കൂളിൽ ഇണ്ട ഫുഡൊക്കെ
ആഹ് സ്കൂളിലെ ഫുഡ് ഇണ്ടോ ചോ ഭക്ഷണക്കെ അവിടുന്ന പോലെ കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മള് കൂട്ടാനൊക്കെ ഉണ്ടായി കൊടുക്കണല്ലോ പിന്നെ രാവിലെ പോകുമ്പോക്ക് ചായയും കടിയും ഒക്കെ ആഹ വേണം അവിട നീ കണക്ക കാക്കിയ ഭക്ഷണമല്ലേ കിട്ടുക അതെന്റെ ശരിക്ക കഴിക്കും ജീവല കുട്ടികൾക്ക് മടിയാണ് ഭക്ഷണക്കെ കഴിക്കണെങ്ക
ആ
നിങ്ങളെ
ഇവിടെ മ ആഹ കൊഴപ്പൊന്നുമില്ല പിന്നെ അവിടെന്ന് വള്ളിയാഴ്ച്ച അവിടുന്ന് ബസ്സിൽ നിന്ന് കഴിക്കുക
ആ അത് ശെരി അപ്പം നമക്ക് വേണ്ടത് കഴിക്കല്ലേ
ആ എന്താ വേണ്ടേന്ന് വച്ചും കഴിക്കാം
ആഹ്
ഉം
പിന്നെ എന്തൊക്കെയ രാവിലെ കറിയു ണ്ടാക്കാറ്
രാവിലെ അധികം ഇവിടെ പച്ചക്കറിയാണ് കൂടുതലിഷ്ടം. ഒരു മോ കുട്ടി മീന അങ്ങനെ കൂട്ടൊന്നുമില്ല
ആ അത് ശരി അപ്പൊ ആഹ് പച്ചക്കറിന്നെയ നല്ലത് അത് ഞമ്മളിപ്പോ പോഷകാഹാരല്ലേ പോഷകാഹാരല്ലേറെ പച്ചക്കറികൾ പരമാവധി
പച്ചക്കറി ആഹ് പച്ചക്കറി കഴിക്കും പിന്നെ ഇതില്ലേ നമ്മളെ കോവക്ക പൊരിക്കും, വഴുതനങ്ങ, ഉരുള കിഴങ്ങ് അതൊക്കെയാണ് പൊരിക്ക പച്ചക്കറി വെച്ചിട്ട് പിന്നെ മുട്ട പൊ പ്പോ പിന്നെ മുട്ട് മുട്ട പൊരിച്ചത് സ്കൂളിൽക്ക് കൊണ്ടു പോകില്ല അത് അവിടുക്ക് കൊണ്ടോകുമ്പത്തേനും ത കൊള്ളപ്പെ ജസ്സ് സ്മെല്ല ആവൂന്ന്
ആ സ്മെല്ലടി ആ അത് മണക്കും പിന്നെ കുട്ടികൾക്കത് ഒരു ബുദ്ധിമുട്ടും വട്ടിലേക്കാറല്ലേ അത് ശെരിയാ ഞാ അവിടുത്തെ കുട്ടികൾക്ക് രാവിലെ വല ഉപ്പേരി എന്തേലും ക്യാരറ്റോ ബീൻസോ പയറോ അങ്ങനെ എന്തേലും കാട്ടി കൊടുക്കും
ആഹ്
അവർക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടാണ് പിന്നെ കോഴി പിച്ചി ച്ചി അങ്ങനത്തെ ഒന്നും ആ ആഹ് കോഴി ഇറച്ചി ഒന്നും അങ്ങനെ കൊണ്ടുപോവാൻ പറ്റ പറ്റൂലല്ലോ സ്കൂൾക്ക്?
ആ ഇവർക്കും അത് സ്കൂളിലേക്കോ ക്കെ കൊണ്ടുപോവാൻ പാടില്ല.
കൊറെ കുട്ടികൾ ഉള്ളതല്ലേ അപ്പൊ കൊതിക്കൂടയും ചെയ്യും അതെന്നെ ആഹ് പാവപ്പെട്ടലും പലേ ഇത്ണ്ടാവലോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് തന്നെയ ടീച്ചർമാർക്കടിയില് മ് അപ്പൊ ടീച്ചറ് ആഹ് ആഹ് മീറ്റിങ്ങിന് കൂടുമ്പോ ടീച്ചർമാര് പറയുന്നുണ്ട് കുട്ടികൾക്ക് അങ്ങ ആഹ്
ഉം അതുപോലെ കഴ് പ പത്തിരിയാകുമ്പോ ചെലപ്പോം അങ്ങനെ നമ്മള് മുട്ട കറിയൊക്കെ വെച്ചാല് ചിലപ്പോ പത്തിരിയും മുട്ടക്കറിയും തേങ്ങാപ്പാല് ഒന്ന് ചൂടാക്കിട്ട് കൊടുക്കും അപ്പ ആനേരാ ആകുമ്പത്തേക്കിന് പുളിക്കൂല്ലല്ലോ. അങ്ങനെ കൊണ്ടുപോകും ചെലപ്പോ
അതുകൊണ്ടോവില്ലേ നിനക്ക് എന്തൊക്കെ കുട്ടികളാ?
ആ ചെലേ ദിവസം അങ്ങനെ കൊണ്ടോകു വെള്ളം
ആ എത്ര മക്കളാ നിങ്ങൾക്ക് രണ്ടാളോ?
മൂന്നാള്
ആ ശരി
ഉം അവിടെ എത്ര മക്കളാ?
ഇവിടെ എനിക്കൊരാള്. ഉം
അങ്ങനെ കൊണ്ടുപോകും പിന്നെപ്പോ നാളെ നിനക്ക് വെള്ളിയാഴ്ച ആയ കാരണം അവിടെന്ന് കഴിക്കാവെന്ന്പറഞ്ഞു.
കുട്ടികൾക്ക് ആ അവിടുന്ന് കഴിക്കാന്ന് പറിഞ്ഞില്ലേ?
കൊണ്ടോവേ
ആ അത് ശരിയാണ് അപ്പൊ ഒരിക്ക് അങ്ങനെ കൂട്ടായിട്ട് കഴിക്കാലോ.
ആ അതന്നെ അങ്ങനെ കൂട്ടായിട്ട് കഴിക്കാന്നിണ്ട് നല്ല മഴായിരുന്നു ഇന്ന് ഇന്ന് തീരെ തോർന്നിട്ടില്ല നല്ല മഴയായിരുന്നു. ആ അതന്നെ
കുട്ടിക്കാണേ ഭയങ്കര പനിം അവളു ആയിട്ട് ഡോക്ടറ്ടെ എട്ത്ത്ക്ക് എ ത്തിയത് തന്നെ എങ്ങനെയൊക്കെ പാടേണ്.
അതൊ എന്ത് കാറ്റാ വിശ്ണേ വെള്ളം ഇങ്ങനെ ഒരു സൈഡില്ക്കായിട്ടാണ് മഴേടെ ചെ ചിതലടിച്ചിട്ട്
ആഹ് അത് ശരിയാണ് ഡ്രസ്സ് ന്താ തുണികളാണെങ്കി ഒന്നും ഒണങ്ങണുല്ല. അത് വേറൊരു വശം മ്മ് മ്മ് അതെന്നെ വെള്ള ഡ്രസ്സോന്നും അലക്കാതിരിക്ക്ണേക്കാരം നല്ലത് കരിമ്പനടിച്ചിട്ടേ
പിന്നെ ഇവര്ക്ക് യൂണിഫോം വെള്ളേണേ.
ആഹ്
അപ്പോ ദിവസം കഴുകയില്ലെങ്കിലും അത് ഇതാവും പിന്നീ ചോന്ന മണ്ണിന്റെ ഇതൊക്കേണ് സ്കൂള്ല് ക്യാമ്പു ഇതൊക്കായിറ്റേ കുട്ട്യാള് അസംബളിക്കൊക്കെ നിക്കുമ്പോ ഇതായിറ്റ് ഉം ആഹ്
ഒണങ്ങി കിട്ടണ്ടേ അമ്മമാര്ക്ക് കൊറച്ച് ബുദ്ധിമുട്ടെന്നെയാണ് ആ കാ ര്യങ്ങളൊക്കെ എന്തായാലും ഞമ്മളെ കുട്ട്യേള് പഠിക്കട്ടെന്ന് വിചാരിച്ചിട്ടല്ലേ
ആഹ് ഞമ്മളെടങ്ങറായാലും കൊറച്ച് ബുദ്ധിമുട്ടിയാലും കൊഴപ്പല്ല ആഹ് ഇല്ലല്ല അവടെ ജോലിണ്ടോ?
ജോലിയൊന്നും ഇല്ല ഞാന് പഠിക്കാൻ പോയിരുന്നു അപ്പൊ പിന്നെ കുട്ടിനെ എന്താണ് വയറ്റിലായപ്പോ പിന്നെ അങ്ങ് നിർത്തിയതാ.
ആഹ്
ഒക്കെപാടെ എത്താത്തോണ്ടേ വീട്ടു ജോലി ഒക്കപാടാവണ്ട ഹസ്ബൻഡ് ഇവടെ നാട്ടി തന്നെയാണ്.
ആഹ്
പിന്നെ എന്തെക്ക്യാ വിശേഷങ്ങള്?
പിന്നെന്താ സുഖാണ്.
ഇങ്ങള് എത്ര മക്കളാ?
ഇബഇ എവിടെ?
ഇങ്ങളെ വീട്ടില്?
ഇബടെ ഈ ഹസ്ബന്റിന്റെ വീട്ടില് രണ്ടാണും രണ്ട് പെണ്ണും എന്റെ വീട്ടില് ഏഹ് മൂന്ന് പെണ്ണും മൂന്നാണും
ആഹ്
അങ്ങനെ ഞ ആഹ് പി ഞാനവിട്ത്തെ ഏ താഴള്ള മോളാ ഇന്റെ താഴെ രണ്ടാൺകുട്ട്യേള്ണ്ട് ഇന്റെ മൂത്തതാണ് രണ്ട് താ ത്താരും ഒരിക്കിം പിന്നെ ഇന്റെ താഴെയാണ് രണ്ടാൺകുട്ട്യേള്
ഒല്ലേ
ആഹ് ഞാങ്ങട്ട് ഇന്നെ കല്യാണം കഴിച്ച് കൊട്ന്നക്കാണ് ഇങ്ങട്ട്
അതല്ല ആഹ് എല്ലാട്തും കല്യാണം കഴിഞ്ഞ അതന്നെയേണ് ലേ പറയാ ആഹ് ആഹ് ഉം ആഹ് അങ്ങനെയാണല്ലേ
ഉം എല്ലാർക്കും ആണും പെണ്ണൊക്കായിട്ട് മക്കളായി ഒരാൾക്ക് മാത്രാണ് ഒരു കു ട്ട്യള്ളൂ
മറ്റോല്ക്കൊക്കെ കൊറെ കുട്ട്യള്ണ്ടോ
ആഹ് ഒരാൾക്ക് മൂന്നാള് ഇക്കും മൂന്നാള് പിന്നെ
ഒരാണോ
പിന്നെന്റെ ഏറ്റ മൂ ഏഹ് എന്റെ രണ്ടാമത്തെ ത രണ്ടാമത്തെ ത്താക്ക് ഒരു കുട്ടിയൊള്ളുട്ടോ അയിന് ഒരു പ്രസവത്തില് ഒരു കുട്ട്യന്നെ ഒള്ളു പിന്നെ ആഹ് പ്രസവിച്ചിട്ടില്ല വിശേഷായിട്ട് പോ രണ്ടെട്ടം പോയി പി ആ പിന്നെ മക്കളില്ല ഒരു കുട്ടിന്നെ ഉള്ളു പിന്നെ എന്റെ മൂത്തത് ഇന്റെ മൂത്തതാണ് ഇക്ക ഇക്കാക്ക് രണ്ട് കുട്ടികള് ഇക്ക് മൂന്നാള് പിന്നെ ഇന്റെ താഴള്ളേന് മൂന്നാള് പിന്നെ അയിന്റെ തായേള്ളെന് മൂന്നാള്
അപ്പൊ എല്ലാർക്കും കുട്ടികളൊക്കെ ഇണ്ട്
ആല്ല നാലാൾക്ക് മൂന്ന് നാലാൾക്കും മൂന്ന് കുട്ടികളുണ്ട്
ആഹ്
രണ്ടാൾക്ക് ഒരാൾക്ക് രണ്ട് കുട്ടി ഒരാൾക്ക് ഒരു കുട്ടി
ഉം അടികൂടോ കുട്ടിയള്
ഇല്ലല്ല അയിന് അവരൊന്ന് അങ്ങനെ ഇന്റെ വീട്ടിൽക്ക് പോകുമ്പോളല്ലേ കാണൊള്ളൂ
ആഹ്
ഞമ്മക്കൊന്ന് എപ്പഴും പോവാനൊന്നും പറ്റിലെ
ആഹ് കുട്ടിയളെ സ്കൂൾ മദ്രാസ് ഒക്കെ ആവുമ്പോ പോകാനും ബുദ്ധിമുട്ട്
ന്നും കളഞ്ഞിട്ട് പോകാനും പറ്റില്ല
ഓണം വെക്കേഷനൊക്കെ ആവുമ്പോ പോവാലോ
പോവാൻ പറ്റു
ഉം ഇഞ്ഞിപ്പൊ അടുത്ത മാസക്കെ ആയിട്ട് ഓണം വെക്കേഷന് ആയിലെ
ആഹ്
ഉം
അങ്ങനെ എപ്പയെ പിന്നെ അവരടക്കൊന്ന് വന്ന് ഇങ്ങനെ കണ്ടു പോവും ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരും അങ്ങട്ട് പോവും
ആഹ് സ്കൂൾലൊക്കെ ചേർത്ത പിന്നെ വിരുന്ന് വാർക്കലൊക്കെ കണക്കെക്കാരം
കണക്കായി ഉം
ആഹ്. പിന്നെ നമ്മക്ക് നമ്മളെ ഉമ്മാനിം ഉപ്പാനൊക്കെ ഒന്ന് കാൺണം തോന്നിയാല് പോകാനും ബുദ്ധി ബുദ്ധിമുട്ടാണ് കൊർച്ചു ദൂരണെങ്കി പിന്നെ തീരിം പോവൂല ഉം അടുത്താണെങ്കി പിന്നെ ആ അടുത്താണല്ലോ എന്നുള്ള ലെവലിക്കെലും പോവും കൊർച് വിട്ടാണെങ്കി പിന്നെ അതും പോവൂല ആ അത് ശരി ആഹ് രണ്ട് ബസ്സൊക്കെ കേറി പോണം ലെ ഇപ്പയിന് പ്രിയദർശിനിക്കണ്ടല്ലോ ഇങ്ങള് പോയിണയില്
ഇല്ലല്ല പോയിട്ടില്ല.
ഞങ്ങള് കേറണന്ന് പറഞ്ഞ് നിക്ക്ണ്ട്. ഉം പിന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് ആഹ്. ആഹ് ശരിന്നെണ് ആ ബോർഡ് നോക്കി കെറണന്ന് എന്തോ പറയ്‌നെട്ടീനി അല്ലെങ്കിൽ പണികിട്ടും ചെജും ഉം.
അയ് ശരി ഉം ആ ഭാഗ അതും ഇതൊക്കെ വേണംന്നൊക്കെ പറഞ്ഞിരുന്നു ആഹ്.
അല്ലാതെപ്പോ ഉം. എന്തായാലും സ്ത്രീകൾക്ക് അതൊരു സൗജന്യയാത്രന്നെയാണ് സർക്കാരിന്റെ കീഴിന്ന്.
ഉം. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഏ ബസ്സ് ഒരു ബസ്സ് മൂ രണ്ട് ബസ് മൂന്ന് ബസ് കേറണം ഞങ്ങക്ക്.
ആഹ് പിന്നെ വണ്ടി ഓട്ച്ച് പോവാനും പണിയാണ്. സ്കൂട്ടി കാറ് അങ്ങൻത്തെ എന്തെലും ഇങ്ങള് ഓട്ടോ ആഹ്. അതന്നെ മറ്റുള്ള വാഹനങ്ങൾക്ക് ആഹ്. അതന്നെ അത് ശരിയാണ് മറ്റുള്ള വാഹനങ്ങൾക്കാണെ തീരെ കണ്ണും മൂക്കു ക്കും ഇല്ല അത് വേറെ വിഷയം.
എടെക്കൂടെ ഈ ബൈ ഈ ആണുങ്ങളൊക്കെ സ്കൂട്ടിയായിട്ട് പോണെ കണ്ട പേടിയാവും.
അതന്നെ അത് ഈ വല്യ വല്യ വാഹനങ്ങൾക്കൊക്കെ ഇത് സൈഡ് എടുക്കുമ്പോളോക്കെ പേടിയാണറിയെ ഈ ലൊടോ വണ്ടി അങ്ങൻത്തേക്കെ
വണ്ടി ഓടികോ?
ഏയ് എവിടുന്ന്. വണ്ടിയൊന്നും ഒട്ടൂല ഇന്റെഇക്ക. ഇന്റെ ഇക്ക കൊറച്ച് ഇന്ന പഠിപ്പിച്ചുതരും ക്കെ ചെയ്തിരുന്നു പക്ഷെ അതൊരു എന്താണ്. മറ്റേ പ്രസവം കജുബത്തിന് അഹ് പിന്നെ നമ്മള് മറക്ക്ഞ്ചും.
ആഹ്. ഇക്ക ലോറി ടിപ്പ ടിപ്പർ ക്കെണ്ട് വരുമ്പോഴത്തിന് ഇന്ക്ക് പേടിയ കാണുമ്പോ തന്നെ. വയർകാളും.
സൂട്ടിയോട്ടൊക്കെ നമ്മള് പോയ അസലാവും.
ആഹ് ഇവിടെ ഇക്ക പറയും പഠിച്ചോളാൻ പറയും പക്ഷെ ഞാൻ.
ആഹ് ആഹ് അത് ശരിയാണ്.
ഉം ധൈര്യം ധൈര്യം ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് കാര്യഉള്ളുന്ന്പറിം.
ആഹ്. പിന്നെന്തൊക്കെയെ.
പിന്നെ ഇതോക്കെ കൃഷിയൊക്കെ ഇണ്ടാ?
ഞങ്ങൾക്കോ ആഹ് ഞങ്ങൾക് ചെറുതായിട്ട് പച്ചക്കറിത്തോട്ടൊക്കെ ഉണ്ട് അതില്. കുമ്പളങ്ങ മത്തന് വെണ്ടരി മറ്റേ വെണ്ടക്ക. വെള്ളരി പടവലം അങ്ങനത്തക്കെ ഇണ്ട്.
ഉം പടങ്ങല വിത്തൊക്കെ മേടിക്ക ചെയ്യാ?
അ ഈ. ഹെ സങ്കര ഇനത്തിനൊക്കെ കിട്ടുല്ലോ ഈ കൃഷിഭാവനിൽ നിന്ന് കിട്ടും അതമാതിരി.
ഞങ്ങൾ അതുപോലെ മേടിച്ച് വെച്ചിട്ട് ഞങ്ങക്ക് പയറൊന്നു ഇ ണ്ടായില്ല.
തന്നെ അത് ചിലപ്പോ നിങ്ങള് ജൈവവളം ഇിട്ടില്ലേ?
ഇതിന്ന് പറഞ്ഞാല് എന്ത് രസത്തിലാ പയറിന്റെതും
ആഹ് അതന്നെയ അത് ചിലപ്പോ അല്ലെങ്കിൽനിങ്ങൾ അയിന്ന്.